ഹലോ
ആ കേക്കാമോ? ആ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. വ്യക്തമായി കേൾക്കുന്നുണ്ടോ?
ആ ഉണ്ട്.
ഉണ്ട്. ആഹാരം കഴിച്ചോ?
ഓ കഴിച്ചു.
കഴിച്ചു. ഞാനും കഴിച്ചു. കഴിച്ചു. കഴിച്ചു. കഴിച്ചു കഴിയുമ്പോ ഒരു ക്ഷീണവാ.
ആ അതന്നെ.
മഴയുടെ ഇതുകൊണ്ട. കിടക്കണം അതെ അതെ പക്ഷേ കിടക്കുമ്പോ എന്തെങ്കിലും പണി അപ്പോഴ ആലോചിക്കും മനസ്സിലായി.
ആ
അപ്പൊ എന്തെങ്കിലും ആലോചന വരുമ്പോഴത്തേക്കും
ഉച്ചക്ക് കിടക്കുവോ നിങ്ങള്?
അങ്ങനെ കിടക്കാറില്ല. അങ്ങനെ ഉച്ചക്ക് കിടന്നാല് ഉച്ച ഉറക്കം ഒരു തലക്കൊരുവല്ലാതെയാ.
ആ ഒരു പിന്നെ എണീക്കുമ്പോ ഒരു മന്തപ്പാ-
അതെ പിന്നെ എണീക്കുമ്പോ ഒരിതാ പിന്നെ നമുക്ക് നിസ്കാരം സമയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വര ബുദ്ധിമുട്ടാവും. അതായത് നമ്മള്ക്ക് ഉച്ചയ്ക്ക്ഉറങ്ങി എണ്ണിക്കുമ്പം പിന്നെ പിറ്റേ ദിവ രാവിലെയാണ് എണ്ണിച്ചെന്നുള്ള ഒരു ഓർമ്മയിലാ
ആ അതന്നെ.
ഒരു രാത്രി കിടക്കുന്നത് വരെ ഒരു വട്ട്പോലെ ആയിരിക്കും.
ഉം
രാത്രി ഉറക്കം വര
ഉം കൊറെ കൈയും വരണങ്കില്
അതുകൊണ്ട് ആ ഒരു മാക്സിമം ഒന്നും ഒരു ഉറങ്ങാത്ത രീതിയില ഇരിക്കുന്നേ. ചിലപ്പോ എന്തെ അത്രയും ക്ഷീണമോ വല്ല വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കിടക്കും.
ആഹ്
ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും
ആഹ് എന്തെങ്കിലും ആ അതന്നെ.
അതെ അതെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? മഴയേടതൊക്കെ എന്താണ്?
മഴ ഇപ്പ വരുണ്ട്. നല്ല ഇടിയൊക്കെ വെട്ടണുണ്ട്.
ആഹാരം കഴിച്ചൊണ്ടിരിക്കയാണോ?
അല്ല ഞാനേ റംമ്പൂട്ടാണ്ടായിനേ അപ്പഅതൊന്നു മെല്ല എടു ത്തു നോക്കിയതാ.
ആണല്ലേ ആ അല്ല വായിൽ എന്തോ വെച്ച് സംസാരിക്കും പോലെ തോന്നിയതാ. റംബൂട്ടാൻ നിങ്ങൾ വാങ്ങിയതോ? അതോ കൃഷിയോ?
അ വീട്ടിലുണ്ടായിനി ഇപ്പം ഈ കൊല്ലെ ആഹ്
ആ ഇതെങ്ങനാ നിങ്ങള് അത് നട്ടു പിടിപ്പിച്ചേ
ആ നട്ടു പിടിപ്പിച്ചു നമ്മള് തൈ വാങ്ങും നമ്മള് നഴ്സറിന്ന് തൈ വാങ്ങൂല്ലേ
നഴ്സറിന്ന് തൈവാങ്ങി ഞാന് ഞാൻ മുന്നേ ഇത് പരീക്ഷിച്ചിട്ടുണ്ട് റമ്പൂ- ട്ടാൻ വാങ്ങിച്ചിട്ട് അതിന്റെ കുരു കൊണ്ടു പോയി ഞാൻ കുഴിച്ചിട്ട്
ആ കുരു കുഴിച്ചിട്ടാലും ഉണ്ടാവും പക്ഷെ കുറേ കഴിയും
പക്ഷെ എനിക്കൊന്നും വന്നിട്ടില്ല കുരു എവിടെയ ഞാൻ കുഴിച്ചിട്ടെന്ന് പോലും അറിയൻ പറ്റാത്ത രീതി
ഏ ചിലത് മുളക്കണ്ട് ഇവിടെ അങ്ങനെ കുട്ടികള് കുരുവൊക്കെ കുഴിച്ചിട്ടാണ് എന്നട്ട് ഒന്ന് മൊളച്ചിണ് ബാക്കിയൊന്നും മുളച്ചിട്ടുല്ല
അതെ എനിക്കത് മുളച്ചു പോലും ഇല്ല
ആ അപ്പൊ ഇത് നഴ്സറിൽ നിന്ന് തൈ വാങ്ങിയതേന് ഒരു ആ എന്നിട്ട് പിന്നെ അതിന് വളമേന്തൊക്കെ വളൊക്കെ ഇട്ടു കൊടുത്തപ്പം ഇപ്രാവശ്യം കുറച്ചെയുള്ളൂ കായ്ച്ചത്
എന്നാലും നല്ലതാന്നോ
ആഹ് അതന്നെ നമ്മെ വീട്ടിലുണ്ടാവുമ്പോ നമുക്കൊരു സന്തോഷല്ലേ
ആ ഒരു സന്തോഷല്ലേ നമുക്ക് അത് കഴിക്കുമ്പോ പ്രേത്യേക ഒരിതല്ലേ
അതന്നെ അപ്പൊ അതൊന്ന് എടുത്ത് നോക്കിയതാ ചോറ് തിന്ന് കഴിഞ്ഞാലേ ഒന്നും വല്ലോം എടുത്ത് കഴി-
എങ്ങനെയുണ്ട് കൊള്ളാവോ
ആ രസം ഉണ്ട് നല്ല മധുരം ഉണ്ട്
മധുരമുണ്ടല്ലേ ഏതാ കൂഴ വരി- ക്ക അങ്ങനെ എന്തോ രണ്ടു തരമില്ലേ
അങ്ങനെണ്ടോ ഇത് ആ ഏ എനക്കറിയില്ല എന്നാല്
അതില് രണ്ടു തരമുണ്ട് കാരണം ഒന്നന്ന് വെച്ചാൽ കൂഴെന്ന് പറയും കൂഴയില് ഇങ്ങനെ നമ്മള് കടിക്കുമ്പോ നമുക്കൊരു ഇതാണ് ഒരു ജ്യൂസി ആ ഇങ്ങനെ പോലെ വരും കിട്ടത്തില്ല ആ തൊലീൽ വിട്ട് വരില്ല
കിട്ടുണ്ട്
ആ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് വരിക്ക ചക്ക തന്നെ ഇല്ലേ നമുക്ക് കൂഴ വരിക്ക അതുപോലെ സെയിം അതുപോലെ തന്നെയ അതുപോലെ തന്നെ ചക്കയൊക്കെ ഉണ്ടോ നിങ്ങളെ വീട്ടില്
ചക്ക ഇവിടല്ല അടുത്തൊക്കെണ്ട് ഞങ്ങളെ വീട്ടിലില്ല
ആ
അടുത്തൊന്ന് കിട്ടലൊക്കെണ്ട് അപ്പൊ അതിനെ കൂട്ടാൻ വെക്കോ അല്ലെങ്കിൽ പഴു- പ്പിക്കും ആങ്ങനെയൊക്കെ ചെയ്യും
ഉം ഏ ഒഴിവു സമയങ്ങളിലൊക്കെ എങ്ങനെയാ സമയങ്ങളൊക്കെ പോകുന്നേ
അങ്ങനെടെ പോവും ചിലപ്പോ ബുക്കൊക്കെ ഉണ്ടെങ്കി വായിക്കും
ബുക്ക് വായി ഏത് ബുക്കാ വായിക്കാറ് ഏത് സ ഏത്
അങ്ങനെല്ലേ ലൈബ്രറി ആ ലൈബ്രറി ഉണ്ടാവും
ലൈബ്രറി അടുത്തുണ്ടോ
അടുത്ത വീട്ടില ഉണ്ട് അപ്പം ഓല് ഇങ്ങനെ കൊണ്ടുരും അപ്പ ഏ അങ്ങനെ ഇല്ല ഇവ- ഇവിടെണ്ട് കൊറച്ച് അങ്ങാടീല്ണ്ട് കുറച്ച് ങ്ങട് പോണം അപ്പോ ഓല് അവിടുന്ന് ബുക്ക് കളക്ട് ചെയ്യലുണ്ട്
ഇതു പോലൊരു ഒരു വായനാശാല കാര്യങ്ങളൊന്നും ഇല്ലന്ന്
ഇല്ല ആ ഇപ്പ അങ്ങനെല്ല അപ്പൊ ഓലേന്ന് ഓല കൊണ്ടിരുന്നത് ഇപ്പൊ സ്കൂളും മക്കള് കൊണ്ട വരണില്ല അതൊക്കെ ഉണ്ടാവേര്ന്ന് ഉണ്ടാവും ഇനി മക്ക- മക്കൾ കൊണ്ടരാഞ്ഞിട്ടണോ ഓൽക്ക് വായിക്കാനുള്ള മടികൊണ്ടെയ്
മക്കള് കള കളിക്കാവുന്ന ടൈമാണ് അങ്ങ് ഓടുവായിരിക്കും കളിക്കുന്ന സമയം ഇതൊന്നും കേറാതെ പക്ഷെ വായിക്കണം വായിച്ചല്ലേ നമുക്ക് കുറെ അറിവുകൾ കിട്ടുള്ളൂ
വായിക്കണ ഞാൻ അങ്ങനെ പറ എടുത്ത വായിച്ചോളി നോക്കെ എവിടെ
വീട്ടില് ഞാന് പണ്ട് തൊട്ടേ ശേഖരിച്ച് വെച്ചേക്കുന്ന ബുക്കുകളുണ്ട് ഞാന് കുട്ടിയിലെ തന്നെ ഈ സ്റ്റാമ്പ് കളക്ഷൻ ഹ് മറ്റേ നമുക്ക് തരുന്ന ഓരോരോ ഇതല്ലേ ചിറകിന്റെ കളക്ഷൻ ഇതെല്ലാം എനിക്ക് ഇപ്പഴും ഉണ്ട് എന്റെ ഒന്നാം ക്ലാസ്സിൽ ശേഖരിച്ചതെല്ലാം എനിക്ക് ഇപ്പഴും ഉണ്ട് ഞാൻ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബുക്കും കളഞ്ഞിട്ടില്ല നേ ന്റെ പണ്ടത്തെ ആ അക്ഷരം എങ്ങനെയാണ് ഞാനേ എഴുതുന്ന എങ്ങനെയാണ്. എല്ലാം എനിക്ക് ഇപ്പഴും എടുത്ത് വെച്ച് നോക്കാം. ചെലതൊക്കെ ചെതലായിരിക്കും. ച്ചായിരുന്നോ? ഏ ചാക്ക് മേല് കെട്ടി വെച്ച ഇത് ഞാൻ അല്ലാ തെ വേർതിരിച്ചു വെച്ചായിരുന്നു. അപ്പോ പണ്ട് ഈ കുന്നിക്കുരു ഒക്കെ ഇല്ലേ? കുന്നിക്കുരു ആ പെറ്‌ക്കി വെച്ചേക്കുകയാണ്. ഈ അല്ലാതെ മത്തൻ വിത്തുകൾ അതായത് വിത്തുകൾ ശേഖരിക്കുക. നാണയം പണ്ടത്തെ അഹ് ചെറിയ ചെറിയ പത്ത് പൈസയൊക്കെയില്ലേ? അതൊക്കെ ശേഖരിച്ച് വെച്ചതുണ്ട്. പിന്നെ കാക്കത്തൂവല് തത്തമ്മ തൂവല്
പലേതുണ്ടപ്പോ
എല്ലാവുണ്ട്. അതില് പിന്നെ മയിൽ‌പ്പീലി ചെലതില്
ആ ആ കെട്ട് ഇപ്പോ ആദ്യോക്കെ പൗഡർ ഒക്കെ ഇട്ട് കൊടുക്കന് മയിൽ‌പീലികൾക്ക് അതല്ല. അങ്ങനെ എന്തോ പറയല്ണ്ട്. എന്നാ വളരുംന്നൊക്കെ പറഞ്ഞ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിന് ആദ്യോക്കെ പണ്ട് മയിൽ‌പ്പീലി കിട്ട്യാല്
ഇങ്ങനെ എടുത്ത് വെച്ച് മയിൽ‌പീലി പ്രസവിക്കും എന്നും പറഞ്ഞ് എടുത്ത് വെക്കുവായിരുന്നു. അപ്പ അതൊക്കെ ഒരു വല്ലാത്തൊരു ഇതാണ്. ഓർമ്മകളാണ് അങ്ങോട്ട് പഴയാ ഒരിത്. പിന്നെ നമുക്ക് ഈ സ്കോളർഷിപ്പിന്റെ പരീക്ഷകൾ വരുവായി നാലാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ അപ്പ നാലാം ക്ലാസ്സിലൊക്കെ എൽ എസ് എസ് ആ അത് രണ്ടും എനിക്ക് കിട്ടിട്ടുണ്ട്. അപ്പ അന്നത്തേക്ക് ഞാൻ ഈ ശേഖരിച്ച് വെച്ച അന്നൊക്കെ നമുക്ക് വേർതിരിച്ച് തന്ന ഓരോ ബു ക്കുകൾ വേണം ശേഖരണം അറിയില്ലേ? അപ്പോ അത് ക്കെ ഞാന് ഇപ്പഴും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ എന്നിട്ട് ഈ ഏ മറ്റേ നമ്മളെ ബാലപാഠവോക്കെ വാങ്ങിച്ചി ട്ട് ഓരോ പണ്ട് ഓരോ ആന കുതിര അപ ക്കെ വെട്ടി വെച്ചേക്കുന്നത്. അതൊക്കെ ഒരു വല്ലാത്തരു അനുഭൂതിയാണ്. ഇപ്പോത്
അപ്പ അങ്ങനെ കാണുമ്പോ ഒരു രസ്സാണ് ഞമ്മക്ക്. ആ പക് പയേകാലം അങ്ങനെ ഓർമ്മ വരും.
ഓർമ്മ വരും. പിന്നെ പണ്ടൊരു രസകരമായിട്ടോരു സംഭവമെന്ന് വെച്ചാല് പകർത്ത് ബുക്കില്ലേ? പകർത്ത് ബുക്ക് നമ്മൾ എഴുതുന്ന മലയാളത്തിന്റെ പകർത്ത് രണ്ട് വരയിലകത്ത് അപ്പോ ഞാന് ഇങ്ങനെ പകർത്ത് ബുക്ക് കായ്ച്ച കായ്ക്കന്നാ. അതാണ് എഴുതിക്കൊണ്ട് പോവാ. പോന്നേന്റന്ന് നമ്മളീ അന്നൊന്നും വേർതിരിച്ചൊന്നും ബാഗൊന്നും ഇല്ലല്ലോ. ഒരു ബാഗിൽ തന്നെയാണല്ലോ എല്ലാം വെ പിന്നെ അപ്പം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് അപ്പവും മൊ ട്ടക്കറിം കൊണ്ടുപോയി അപ്പോ എന്തായി? ഈ പകർത്ത് ബുക്കിലേക്ക് ഇത് ചരിഞ്ഞ് അതായത് ഇതിനുള്ളിലേക്ക് അപ്പവും മു ട്ടക്കറിം ചരിഞ്ഞിട്ട് എടുക്കുമ്പോ എന്റെ പകർത്ത് ബുക്ക് നിറയെ അപ്പവും മുട്ടക്കറിയുടെയും മണവാ. അന്ന് വന്ന് വീട്ടിൽ വന്ന് ഉമ്മ കുറെ അടി അടി തന്ന്. ന്ന് അന്ന് ഇന്നത്തെ പോലേള്ള തലമുറയല്ലല്ലോ. നമ്മള് നിന്ന് കൊള്ളല്ലേ ഉള്ളൂ. ഇന്നൊക്കെ മക്കളെ അങ്ങനെല്ലാം അടിക്കാൻ പറ്റോ?
ഊം ഉം ഇപ്പടിക്കാനും ഇതിനൊന്നും പറ്റില്ല.
ഞാൻ ആ ഒരു അടിയുടെ ഓർമ്മേല് ഞാൻ ഇപ്പഴും എടുത്ത് വച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എടക്കെടയ്ക്ക് മണത്തു നോക്കു അപ്പോ നമ്മക്ക് മണൊന്നും ഉണ്ടാവില്ല. മുട്ടകറിയുടെ. പക്ഷേ ആ ഒരു ആ ഒരു കറ ഇപ്പഴും ഒണ്ട്. ട്ട ആ മുട്ടയുടെ ആ കറി വീണേൻ ന്റെ പകർത്ത് ബുക്കില്. കായിക്ക ഗായിക്ക ങ്ങ ഇല്ലേ? അപ്പ ഞാനിങ്ങനെ എട ക്കെടയ്ക്ക് ഉമ്മച്ചിയെ എടുത്ത് കാണിച്ചിട്ട് പണ്ട് എന്നെ എടുത്ത് അടിച്ചതിന്റെ സിമ്പലാണ് ഇതന്ന് പറഞ്ഞിട്ട്
ഉം എല്ലാർക്കും ഒരു ഫീലിംഗ് ആവും അപ്പൊ
അതെ പണ്ടത്തെ പോലെ ഒരു ഓർമ്മ നമുക്ക് ആമ്മള കുട്ടിക്കാലം നല്ലയായിരുന്നു ഇപ്പ ആ കുട്ടിക്കാലൊന്നും ഇല്ല
രസേന്
ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലല്ലേ ഫോണ് ഫോണ് കൊടുക്കയേ ചെയ്യരുത്
ഏ ഞാൻ കൊടുക്കലേ ഇല്ല
ഉം ഫോണ് കൊടുക്കരുത് ആ സമയങ്ങളില് എന്തെങ്കിലും വരയ്ക്കാനോ
ആഹ്
നമ്മളൊക്കെ പണ്ട് സ്കൂള് വിട്ട് വന്നിട്ട് ഉടനെ കളിക്കാനായിട്ട്
ആ അതന്നെ ഇപ്പ അതല്ല ഇപ്പ മക്കള് വേം ഫോണാ നോക്കാ
അ ഇപ്പ പൊറത്തു പോയി കളിക്കുന്നത് വളരെ ചുരുക്ക അല്ലേ
ഏ പറയാണ്ടോ
കാലങ്ങൾ മാറിയ ഇപ്പൊ എന്തെല്ലാ രീതികളാ മാറിയത് മക്കളുടെ പെരുമാറ്റങ്ങളില് മാറ്റം വന്നു പണ്ട് നമുക്കൊരു സാഹോദര്യം ഉണ്ടായിരുന്നു എല്ലാരും തമ്മിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇപ്പൊ അതില്ല
ഇല്ല ഇല്ല ഇല്ല
കാരണം എന്താ പറയൂല്ലോ അ ഒരടുപ്പ ഇല്ല ബന്ധങ്ങൾ തമ്മിലൊരു അടുപ്പമില്ല മക്കൾക്ക് ആരന്ന് അറിയില്ല
അപ്പൊ ആരാണ് കൂട്ടുകുടുംബ അറിയില്ല
അറിയില്ല ആരോട് എങ്ങനെ സംസാരിക്കണോന്ന് പോലും മക്കൾക്ക് അറിയില്ല നമ്മളൊക്കെ ഇപ്പോഴും മുതിർന്നവരെ കണ്ട ഒരു സ്റ്റെപ്പും ബാക്കിയെല്ലാം നിന്നിട്ട് അതനുസരിച്ച് സംസാരിക്കും എന്താ പറയാനെ കാലങ്ങള് മാറുന്ന അനുസരിച്ച് കോലങ്ങളും മാറി എല്ലാരെയും സ്വഭാവങ്ങളും മാറി പിന്നെ ഇപ്പം അത്രയും നൂതന സാങ്കേതിക വിദ്യകളൂടെ പോവയല്ലേ അപ്പൊ അതനുസരിച്ച് എല്ലാരും ജീവിക്കുകയും ചെയ്യുന്നല്ലേ എല്ലാം നല്ലതിനാവട്ടെ അല്ല ഇപ്പ എന്ത് പറയാന
ആഹ്